ഹലോ, ആഹ് എന്താ വർത്താനം?
ഒക്കെ നല്ലെ
ആഹ് വീട്പണി കഴിഞ്ഞാ?
ആഹ് ഒരു വിധമോക്കെ ഒന്ന് ഒത്ങ്ങീന്.
എല്ലാരും പോയിണ്ടാവൂല്ലേ?
മക്കളൊക്കെ പോയിന്. ഹസ്ബൻഡും പോയിന്
സ്വന്തം പെര തന്നെ ആയ്ക്കൂലേ?
സ്വന്തം വീടാ
ആഹ് ആഹ്
ഉം
എന്താ ആവിടൊക്കെ പാട് മഴൊക്കെ ആയിട്ട് പിന്നെ ഇതിണ്ടോ രോഗങ്ങളൊക്കെ ഇണ്ടോ
ആഹ് ഇപ്പ ഇതങ്ങനെ സ്കൂള്ന്നൊക്കെ മെസ്സേജ് വന്നിന് ഷിഗല്ലാന്നറിഞ്ഞപ്പോ നമ്മളെ നാട്ടിലൊക്കെ ഇണ്ടല്ലോ
ആഹ് ഷിഗല്ല അൻപത്തി എത്രയോ ആൾക്കാരായിനല്ലേ രോഗി നിങ്ങള്
ഓരോ പേരി ടണല്ലേ അയിനനുസരിച്ച് ഓരോ രോഗം കാണുന്നേനനുസരിച്ച്
ത്തൊക്കെ അനുസരിച്ചാ ഓ
ആ ഞങ്ങൾ ചൂടായേനോട് അയിനോ ക്കൊരു കൊറവ് ഉണ്ടായിനി
ആഹ് അ അങ്ങനെയല്ല നമ്മക്ക് ഈ ചൂട് കാലത്ത് ചൂട് കൊറച് ച് നമ്മക്ക് ശരീരത്തിൽ ചൂട് കൂടുന്നുണ്ട് പക്ഷെ രോഗം കുറയാൻ
ആഹ് രോഗം കൊറയും അതിപ്പൊ ഇന്നൊക്കെ മോള് പിന്നെ ഇങ്ങനെ കഫം ഒച്ച ഇണ്ടാക്കണുണ്ട് ഇപ്പൊ ഇത്രയേ ഒയിഞ്ഞ് മാറി മഴ അപ്പ വെയിയാലൊന്നും കഫത്തിന്റെ ഒരു പ്രശ്നല്ലേനി ഏ ഇനിയിപ്പോ ഈ രാ ലന്നെ കുളിച്ച് മദ്രസക്ക് പോവാ അപ്പൊ മുടി കെട്ട്യാണ്ടൊക്കെ ക്ക പ്രശ്നെന്നേണ് ഞ്ഞിപ്പോ കഫക്കെ തിനൊക്കൊര് കൊറവ്ണ്ടയ്നി
ഉം ഞാൻവടെ മോളെ മുടി കെട്ടലില്ല രാവിലെ ഞാന്
ട്ടുമ്പോന്ന് മുടി ഇങ്ങനെ മുന്നോട്ട് ആണ്ടേര്ച്ചാന്ന് മൊ മൊട്ഞ്ഞിടേള്ളൂ
ആ ആ ആ
അന്നെ പ്പ രോഗങ്ങളൊക്കാെര് കൊറവ്ണ്ടായ്നി ചൂട് ഞമ്മള് സഹിച്ചാലും
ഇവിടതാ എല്ലാർക്കും പനിയാ
ആഹ അതന്നെ വീട്ടിലാണെങ്കിൽ ഒരാരാക്ക് പനിച്ചാ മതി അത് എല്ലാർക്കും കിട്ടും ചെയ്യുംപ്പൊ
നിങ്ങൾ അവിടെ മഴത്ത് മഴക്കാലത്ത് ശുചീകരണങ്ങളും നടത്തില്ല
ഓ ആക്ക നടത്തിീനു ആക്കല് എന്നോ ആ ഈനേനും ആ വെയിലും കാലത്ത് നിന്നാണ്ട് ശുചീകരണൊക്കെ ബാറെന
ആ ഇവിടെ ഇവിടെ പഞ്ചായത്ത്‌ ീ എല്ലാ വാർഡിലും എല്ലാ ആൾക്കാരും ജനങ്ങളെ കൂടി
അന്ന് ഇനി വെള്ളം കെട്ടിക്കുന്ന സ്ഥലം എതോ കാണു അന്ന് പെരും ചൂട്ന്ന് പല്ല പുറത്തെറക്കാ കയ്യാത്ത ആ ചൂട് കാലത്ത് വന്ന കണ്ടാവല തെയാൻ വന്ന അന്ന എടോ വെള്ളം കണ്ടാവും അപ്പൊ ഞാൻ പറഞ്ഞു വെള്ളം കെട്ടിയിട്ടുള്ള യാതൊരു ഇതും ഇവിടടി ഉണ്ടാവില്ല വെള്ളം കെട്ടി വരും വെള്ളത്തിന് എല്ലാവരും ക്ഷാമം. ആ അപ്പൊ നമ്മ വെള്ളം കെട്ടിക്ക് കാണണെങ്കിൽ ആ വെള്ളം കെട്ടിക്ക് കാണണെങ്കിൽ മാറ്റ കാലത്ത് കരണം അപ്പോളേണെങ്കിലിൽ പിന്നെ ഈ വാള ചരറ്റ അങ്ങനത്തൊക്കെ ഓല വന്ന് മക്കിയട് പോയിന്
ഇവിടെ മ മയക്ക അടുപ്പിച്ച ജൂൺ മാസം ഇങ്ങോട്ട് വരുന്നേ വരലി എല്ലാ വടല ആ ആക്കാർ കൂടി പ്ലാസ്റ്റിക് ഈ ചിരട്ട കുപ്പികൾ ഇങ്ങനത്തെൊെ ഒക്കെ വന്ന വീടുകളിലക്കെ ച
ചിക്ക് മുത്ത ഇ എന്നൊക്കെ വാട് എന്നൊക്കെ പറഞ്ഞാണ്ടൊക്കെ ഇറങ്ങിയൊക്കെ ചെയ്തു ഞങ്ങള അവിടെ വന്ന് വെ വരുത്താണ് ഉ
കിണറുകളൊക്കെ ശുചീകരിച്ച് ബ്ലീച്ചിംഗ് പൗഡർ ഇട്ട് എല്ലാ വീടുകളിലും വന്ന് നാട്ട് അവിടെ കുടിക്കൻൊ ഒരു ധൈര്യം ഉണ്ട് മറെ ഷിഗല്ല വയറിളക്കവും ഈ വെള്ളത്തിൽ നിന്നാണ് വരുന്നത്
ഉം അതുതന്നെവെള്ളത്തിന്നും പിന്നെ അമ്മ അ കേക്കുമ്പോ ഒരു എടുങ്ങറാണ് ബാത്റൂം മൂത്രത്തിൽ അങ്ങനെ ചോര വരികഒക്കെയണല്ലോ എന്റെ ലക്ഷണം
ആഹ അതന്നെ എലി പനി ഉണ്ട് തോന്നുന്നു അല്ലേ മഴകാലായാൽ എലിപ്പനി നല്ലോണ്ടാവും
ക്കണ്ടാവും ഇപ്പ ഈ കൊത്ക് മുട്ട ഇട്ടാണ്ട് കൊത്കിന്റെ ശല്യാണെ വയ ന്തൊരു എന്തോര് കൊത്കാ
ഇവിടെക്കെ അങ്ങനെന്നെ ഈ വ വ വെള്ളത്തിന്റെ ഇത് കൂടിയാള്ള പ്രശ്
ആ മഴാട്‌ പെയ്ത് തൊടങ്ങിയാരെ തൊ ട്ങ്ങീണ് ഇപ്പം ന്ന് ഞ ന്റെ പിന്നെ ഏട്ടത്തി വിൾച്ചപ്പോ ഒ ഓളെ ഭാഗത്ത്‌ നിപ്പ ഒക്കെ നിപ്പന്റെ സാധ്ണ്ട് ന്നും പറഞ്ഞാണ്ട് പിന്നെ വയൻ പറഞ്ഞെട്ട് നിപ്പ ഞ്ഞും വരാണ്
ആ
ഉം അപ്പൊ ആടൊക്കെ ഭയങ്കര പരിശോധനിയും കാര്യം അയിന്റെ ഇത് സാമ്പിൾ ഒക്കെ ഇപ്പൊ ചെന്നൈയിക്ക് അയച്ചിണ് ഇഞ്ഞ് അഹ്‌ വന്നാലറിയ
അഹു ഒരു പ്രാ ഏതൊരു കൊല്ലം ഫുള്ള് ലോ
ആ നിപ്പന്റെ നിപ്പേം കൊറോണേ ഒക്കെ മ്മള മർന്ന് പോവ് ല്ലെ എന്തേനി അന്നതൊക്കെ ഒരു സാഹചര്യ
ക്ക് കൊറോണ ഇണ്ടായിനി ഞ ഇൻക്ക് ഇന്റെപുതിയാപ്ലക്കും ഏ രൺ രണ്ട് കു ട്ടിയേക്കും
ആ അത് പിന്നെ വീട്ടില് ഒന്നിന് കിട്ടിയാ പിന്നെ എല്ലാര്ക്കുംആവും അഹ്‌ പിന്നെ എങ്ങനാലും കിട്ടും
അത് ഇന്റ പുതിയാപ്ല ഈ കോറീനേ അയിന് കോറീല് പണിയാ അപ്പ ഈ ഇന്ദിക്കാര്ക്ക് ആര്ക്കൊ ഇണ്ടായിന് ആ റീലെ അറിഞ്ഞീലെലോ ഇള്ളത് അവ്ട്ന്ന് ങ്ങനെ കിട്ടി പോന്നാട്ട്
ആ അതന്നെ അവ് വീട്ടില് കിട്ടിയപ്പ ഞമ്മള് എത്രേന്നില്ലെ കര്തണെനൊരു കണ
അ നമ്മള്പ്പ പൻച്ച് കഴിഞ്ഞാല് ഒറ്റടിക്ക് അവര് ഹോസ്പിറ്റലില് പോവൂലല്ലോ അപ് അപ്പ പിന്നെ എല്ലാര്ക്കും ഉണ്ടായി ചെയ്യും.
ആ അതെന്നെ കൊറോണെ ഞങ്ങള് പെട്ട് ട്ടൊന്നില്ല. അവിടൊക്കെ ഞങ്ങളൊക്കെ ചു റ്റോടിട്ട് ഫുള്ളായിട്ട് കൊറെ മരിച്ചും ചെയ്ത്ണന്നൊക്ക്
അം അവ്
അതൊക്കെ നമ്മ മറതി പഠിച്ച തിന്നിട്ടാണല്ലോ ഇപ്പൊ ലേ എന്നേനി പൊറ ത്തിറങ്ങാൻ കഴിയാതെ മാസ്ക് കിട്ടക്കെ അതൊക്കെ മറന്ന് പോയില്ലേ ഇപ്പ എല്ലാരും
മാസ്കിടണതല്ലാ
ആ അത് നമ്മ തരു പോലും ഇല്ലല്ലോ അത് എടോ കൊണ്ടയി മാ റവ് ചെയ്യലും ഹ് എന്തൊക്കേനി ഇനിയിപ്പോക്കെ വിരേത് വന്നാലും മനുഷ്യന്മാര് പഠിക്കൊന്നുല്ല
പജല്ല അതന്നെ പഠിച്ചാൻ വേണ്ടി പാ
ഓരോ പരീക്ഷണം ആണ് എന്നുള്ള അപ്പൊ ഒരു പേടിയും ഇതുണ്ടാവും പിന്ന അങ്ങ്ട് മറന്നു പോവല്ലേ രോഗങ്ങള് ഇപ്പൊ പല തരം ഇനി ആർക്കായാലും ഞമ്മക്ക് തന്നെ ഇപ്പ ആദ്യത്തെ മാതിരി ഒന്നും പണിയെടുക്കാനും ആക്കാനും ഒന്നും കഴയില്ല ഇപ്പൊ
ഇല്ല ഇനി ഞമ്മഉടെ ഇത്രങ്കിലും ഞമ്മടെ മക്കൾക്ക് അത്രേ ആരോഗ്യം ഇണ്ടാവൂല
ഭക്ഷണം ഒരു പോഷകിള്ള കിട്ടില്ലല്ലോ
പോഷകലോർക്ക് പറ്റൂല ഇവടെ ചീര മുരിങ്ങ അങ്ങന
ഉം അതന്നെ ദിറ്റൊക്കെ അങ്ങനന്നെ മുരിങ്ങൊക്കെ ഞാനൊക്കെ എനിക്കൊ ഇഷ്ടാട്ടോ പക്ഷെ എന്തോന്ന് ഇണ്ടാക്കിണ്ടായിനി തിന്നൂല അപ്പൊ അമ്മളീ വിചാരിച്ചു എന്തോ കൂട്ടണ് ഇണ്ടാക്കാ വിചാരിച്ച് നമ്മളത് ഇണ്ടാക്കാനും മടിയാണ് നമു
ആ ആ
രണ്ടു വിഭാഗം ഒക്കെ ആക്കി ഇണ്ടാക്കണം
ഇവിടൊക്കെ ദാണ്ട് ഇന്റെ രണ്ടാമത്തേനൊന്നും എന്റെ രണ്ടാമത്തേന് തീരെ ആക്കല്യ
അതന്നെ തിന്നാനേ കാൽ സ്യം ഇള്ള് ഇങ്ങ്ട് എത്താഞ്ഞിട്ട് ഈ അതും ഇതും കുത്തിയച്ച കോഴിയും അതും ഇതും ഒക്കെ തിന്നിട്ടാണല്ലോ ഇപ്പോ ഒക്കെ ഞമ്മക്ക് എല്ലും അറിയാം എന്നാലും തിന്നന്നെ
ഈ കെടുന്നടിച്ച് പോണ അതാണല്ലോ
അക്ക നമ്മ നിച്ച ഇല്ലാഞ്ഞിട്ടാ എന്നാലും നമ്മള് ഒരാഴ്ച്ചേല് ഒരു ദിവസം നമ്മുക്ക് കോയില്ലാതെ നമ്മക്ക് കയിയോ കയ്യൂല ഇപ്പൊ അങ്ങനെ ആയീണ്
ഉം.
ഒരു ദിവസന്നെ ഒരു കോയി ഇല്യാഞ്ഞാല് നമ്മ കഴിയൂല ഇപ്പൊ. ഇനി മക്ക
ഒന്നറിയാത്ത നമ്മള അതിൻ്റെ മുന്നിലാ ഇപ്പയിന്.
ഞമ്മ ഇഞ്ഞിമക്കളെന്നെ ആയാല് ളഞ്ഞി മത്തിയോ അങ്ങനത്തൊന്നും മക്കക്ക് ഇപ്പോ പറ്റൂല്ലൃ. ഈ മുള്ളുള്ള മീന്കൾ അങ്ങൻത്തൊന്നും ഒക്കേണ് ഇപ്പത്തെ അവസ്ഥ രോഗങ്ങളാണെ പലതരംരോഗങ്ങളും.
എന്തോരം ഉം ക്യാൻസറും പിന്നെ ഈ ഫുള്ളതന്നെ. ക്ക്ണത്പ്പോ അറ്റാക്ക് കാൻസർ
ച്ച്ന്നാണല്ലോ ആണ്ട് കേ ക്ക്ണ് എത്രേണ്ട്പ്പൊ അങ്ങനൊക്കെ.
എത്ര മര്നാ നമ്മൾ ഇന്റെ കുടുംബത്തിലെന്നെ ഇൻ്റെ പതിയാപ്പിളന്റെ പിന്നെ അമ്മോശാക്കന്റെ പെങ്ങളെ മോന് ചെ ഒ പത്തിരുവത്തഞ്ച് വയസ്സായിട്ടുള്ളൂ ഇപ്പനാരെ കല്യാണം കഴിഞ്ഞിട്ടൊള്ളു ഓന്റെ. ഓൻ ടൂർ പോയന്നാട്ട് രാത്രി കടന്നതാ. പിറ്റേന്ന് മരിച്ച് ന്നാ കേക്ക്ണ്.
ഒര് അസുഖോ ഒന്നുല്ല.
ഒന്നുല്ലാവോ. മൂന്നാറ് എവിടോ പോയാണ്ട് ടൂറ് പോയി വന്ന് അന്തിക്ക് കട്ന്ന് ആ സൈലന്റ് അറ്റ് ഇപ്പ എന്നാണ് അതാണലോ ഉം ആ ആ ആലോയ്ച്
വയ്യാതായി കടന്നാല അമ്മക്ക് പിന്നിം എന്തെങ്കിലും ഒരു മനസ്സിനൊരു ഒർപ്പ് ആ മരിച്ചോവോ അങ്ങനൊരു എന്തെങ്കിലും ഇത് ഇങ്ങനെണ്ട് മരിച്ചുമ്പോ അമ്മക്ക് മനസ്സിന് ആണ്ട് താങ്ങാൻ കയ്യൂലല്ലോ
കയ്യൂല അതന്നെ. ഇപ്പത്തൊക്കെ മരണം അങ്ങനേണ് ല്ലോ ഈ ആദ്യക്കെല്ലാം പറിണിം കോയി തൂക്കം പിടിച്ച് ചാവാന്ന് അതേ മായ്രിയ ഇപ്പത്തെ മൻശന്മാരാവസ്ഥ. വേ രാ അ വരും വാണ്ട അയ്ന്റെ മുന്നേന്നാണ്ട് പോവ ഓ ഒന്നാമത് എല്ലാം ഈ ഈ ഫാസ്റ്റ് ഫുഡിന്റെ ഒക്കെ ഒരു പ്രശ്നാണ് ഇതൊക്കെ
ഹോസ്പിറ്റലാരണേ ആരോ ഒരാളെ കിട്ടാനും കാത്ത്ക്ക നമ്മള അത് ഇങ്ങട്ട് പീഞ്ഞ് വാ ങ്ങാന് ഏ എന്തോരു ടെസ്റ്റോ ഇത് അ തോല് ഇങ്ങനെ അതു ഇത് എഴുതി തരും ചെയ്യും, അയിന്റോക്കെ ഒരു വെലയും കാര്യം ഇപ്പോ ഒരു പള്ളയിണ്ടാവാൻ വരെ ഒരു പേടിയിള്ള അവസ്ഥ, എന്താളും സ്കാനിങ്ങിന്റെ ഒക്കെ
സമാധാനാണ്.
കാനിങ്ങും തീന്റോക്കൊക്കൊള്ള ഒരു പൈസ ഇപ്പ എന്താ പറയോ ഒരു നാലഞ്ച് സ്കാനിങ്ങും ചെയ്യണം ആ വ് പണ്ടൊന്നും അങ്ങനെയൊന്നും ഇല്ലേനി. ഇപ്പോ ആ പോയിട്ടാ വീട്ടിൽന്ന് തന്നെ ഒരു ആ ഇണ്ടോന്ന് തന്നെ ഓൽ ക്ക് അറിയ ത്തെ പോലത്തിലുള്ളെ
ഏ അ തന്നെ
ഇപ്പതാ ചികിൽസിം കാര്യവും ഏറിയിട്ട് രോഗങ്ങള്
സ്കാനിങ്ങിനോടെന്ന പള്ളേള്ള കുട്ട്യേക്ക് കേട്ണ്ടാവും.
ഇപ്പൊ എന്തൊക്കോക്കെയാണ് ഇപ്പ ന്റെ അനിയത്തിക്ക് പള്ളേണ്ടായിട്ട് ഓള് അങ്ങനെ ഇപ്പൊ എത്ര ഒരു മൂവായിരത്തിന്റെ ഒരു സ്കാനിങ് ഒക്കെ ഉണ്ട് തൊട്ക്കത്തില്.
ആഹ ആഹ് ആ അത് അംഗ വൈകല്യം ള്ളോ ഉണ്ടോന്ന് അറിയാൻള്ളതാ ഉം
കുട്ടിങ്ങട്ട് ആയി വര്ന്നേ ല്ലെ ഉള്ളൂ. അപ്പങ്ങനെ കുട്ടിക്ക് കയ്യും കാലൊ ക്കെ ഇപ്പ ണ്ടാവും അംഗ വൈകല്യം ക്കെ അറിയാന്.
ഇന്ക് എയ്തീനെടി ഞാൻ നോക്കീല്ല.
ആ ഇപ്പം തൊട്ങ്ങിയാണ്. ഞാൻ ഇ ന്റെ മോളെ ചെറിയതായന്നൊന്നും ഇല്ലേഞ്ഞിട്ടോ. ആ ഇപ്പം തൊട്ങ്ങിയാണയ്. കൊർ ച്ചൊരു രണ്ട്, രണ്ട്, മൂന്ന് കൊല്ലത്തിന്റെ ഏശായരും.
ഇന്റാ ഡോക്റ്റെ നല്ല ഡോക്റ്റേണി ആ ണ്ണിനോട് പർഞ്ഞ് നിബന്ധ ഒന്നുംല്ല. ഇങ്ങൾ ചെയ്യാണേ ചെയ്താ മതി.
ഉം ങ്ങട്ട് ഓള് ഏതോ പിന്നെ ഏതോ അറിണ ഒരു ലാബ് ബിലുള്ള ഒരാള്ണ്ട്. ആ ഫീല് കൊർ ച്ച് കൊർഞ്ഞ്ണ്ന്നല്ലാതെ നൂറുപ്യ ആയി ന്നൊക്കെറേ ചെയ്യണംന്ന് പറഞ്ഞ് പ്രൈ ആദ്യം ഓള് പ്രൈവറ്റ് പക്ഷേ ഗവൺമെന്റിൽ അത് പറയില്ലാന്ന് പറഞ്ഞേക്കണ് നിർബന്ധാ‌ക്കിയില്ലാന്ന് ആ ആ